ഹലോ
കേൾക്കുന്നില്ലേ
ആഹ കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ
അതെ
പിന്നെ എന്തൊക്കെയുണ്ട് സുഖാരിക്കണല്ലോ
അതെ സുഖായിരിക്കുന്നു നിങ്ങൾക്ക്
ആ അങ്ങനെ പോണു ആ പിന്നെ ഇപ്പോ ഈ ചൂട് കാലാവസ്ഥയിന്ന് ഇപ്പോ തണുപ്പിലേക്കൊക്കെ പോന്നല്ലോ അപ്പം നമുക്ക് ആ വേറൊരു കാലാവസ്ഥ അസുഖം കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നാലും നമുക്ക് ഇനിയിപ്പോ വേറെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വേറെ ഒരു തരത്തിലൊക്കെ നമുക്ക് ഉണ്ടാവും ഈ പ്ലാസ്റ്റിക് ഒരുപാട് നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ കുമിഞ്ഞു കൂടുന്നത് കൊണ്ട് നമുക്ക് വേറെ തരത്തിലുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖ അസുഖങ്ങ ഇപ്പ ഇണ്ടാവുന്നുണ്ടേ
നമുക്ക് പ നമുക്ക് വെയിലുള്ള സമയത്താണ കുറച്ച കത്തി ഇപ്പൊ നമുക്ക് പ്ലാസ്റ്റിക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലാലോ കത്തിക്കാനും പറ്റൂല ഇപ്പോളും നനഞ്ഞ കിടക്കുന്ന പ്ലാസ്റ്റിക് കൊണ്ട് മാത്രല്ല അസുഖം പുറത്ത് ഈ ചിരട്ടയില് കവറിലൊക്കെ വെള്ളം കെട്ടിനിൽക്കുന്ന ക്കുമ്പോ കൊതുക് വന്നിട്ട് അങ്ങനെയൊക്കെ അസുഖങ്ങൾ ഉണ്ടാവുന്നു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് നമ്മളെ ഇവിടെ പരിസരത്തൊക്കെ ആരും നമ്മുടെ പുഴകളിലായാലും തോടുകളിലായാലും വല രിച്ചറിയുമ്പോ അത് വൃത്തി കേടാണും ആരും ചിന്തിക്കുന്നില്ല
അതെ
നിങ്ങളവിടെയൊക്കെ പഞ്ചായത്ത് നിന്ന് ആളുകൾ വരലുണ്ടൊ പ പ്ലാസ്റ്റിക് എടുക്കാന്
ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഈ നമ്മുടെ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഹരിതകർമ്മസേന എന്നുള്ള ഒരു പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള ആ അവര് വനിതകളെ ചേച്ചിമാര് വന്നിട്ട് എല്ലാം കൊണ്ടുപോകുന്നവർ മ രണം നമ്മക്ക് വളരെ നമുക്ക് ഉപകാരമായിട്ടുള്ള
അ അതെ അതെ നമുക്ക് ആ പ്ലാസ് റ്റിക് നമുക്ക് എടുത്ത വെച്ചാ മതി അവര് വന്ന് കൊണ്ടുപോയിക്കോളും അതെ നമ്മള ഇത് ഇവിടെ വെച്ച് കത്തിച്ച് അതും ഒരു ദോഷമാണല്ലോ
ആ അതെ അതെ അതൊക്കെ വളരെ ദോഷകരമായിട്ടുള്ള കാര്യമാണ് സമൂഹത്തിന് വളരെ വിപത്തുകൾ ഉണ്ടാക്കുന്നതാണ് പക്ഷെ ഇപ്പൊ നമ്മുടെ ഈ ഒരു ആ ഇതിലെ സമൂഹം ഇങ്ങനെ ഒരു ഗവൺമെന്റ് ആ പുതിയൊരു സംവിധാനം കൊണ്ടുവന്നതെ റ്റുവം നല്ല ഉപകാരമാണ് നമുക്ക് ഈ ഹരിതകർമ കർമസേന
അതെ അതെ അതെ നമ്മളത് ക്ലീൻ ചെയ്ത് നമ്മള് ഒന്ന്‌ നമ്മളൊന്ന്‌ ക്ലീൻ ചെയ്ത് വെച്ച് കൊടുത്താൽ മതി നമുക്ക് എല്ലാ മാസവും അവരെടുക്കാൻ വരുന്ന്‌ നമുക്ക് പ്രത്യേകിച്ച് പണി നമ്മളെ വീട്ടിലെ പ്ലാസ്റ്റിക് പോയീന്ന് കിട്ടുകയും ചെയ്യും
അതെ അതൊരു വളരെ നല്ലൊരു സംവിധാനം തന്നെയാണ് നമക്ക്
നമ്മുടെ ഈ സാദാ പേപ്പർ പോലെ ഒന്നും അല്ലല്ലോ പ്ലാസ്റ്റിക് മണ്ണില് ഇങ്ങനെ അലിഞ്ഞു ചേരൂല്ലല്ലോ പേപ്പറൊക്കെ ആവുമ്പൊ ഒന്ന് വെള്ളം നനഞ്ഞാൽ മണ്ണില് അലിഞ്ഞ് ചേരും പക്ഷെ പ്ലാസ്റ്റിക് അതേപോലെ അവിടെ കെടക്കുമല്ലോ
അതെ അത് വല്ലാത്തൊരു ഇത് ഒരിക്കലും ഇത് മണ്ണിൽ കിടന്ന് ഒരിക്കലും നശിച്
പ്ലാസ്റ്റിക് അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല നമ്മളിപ്പം കത്തിക്കയാണെങ്കിൽ തന്നെ നമുക്കത് ആ ദോഷകരമായി ബാധിക്കും അപ്പൊ ഇവര് ഇങ്ങനൊരു നടപടി എടുത് ഇത് തന്നെ വലിയൊരു കാര്യം ദിയാണ്
അതെ അത് ഒരു ഒരുപാട് മനുഷ്യർക്ക് അത് പ്രയോജനപ്പെട്ട് ഒരു കാര്യം തന്നെയാണ് ഇതിങ്ങനെ ഓരോ ദിനംപ്രതി ഇതിങ്ങനെ പ്ലാസ് റ്റിക് ആ നമ്മുടെ കേരളത്തിൽ മാത് ത്രല്ല ഇന്ത്യ മാത്രല്ല ലോകം മുഴുവന് ഉം പ്ലാസ്റ്റിക് കൊണ്ട് വല്ലാത്തൊരു ഉപദ്രവം തന്ന
അതെ ഇപ്പൊ നമ്മള് ക കടകളിലൊക്കെ പ്ലോ പോയാലും നമ്മള് കാണുന്നത് പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുന്നു പക്ഷെ അത് ഇങ്ങനെ നിയമം വന്നല്ലാതെ ആരും പ്ലാസ്റ്റിക് കൊടുക്കാണ്ടിരിക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല നമ്മള് കടകളിൽ പോയി ഒരു മീന് വാങ്ങിയാ നമ്മക്ക് പ്ലാസ്റ്റിക്കിലാണ് അത് ഇട്ട് തരുന്നത് അല്ലെങ്കി പിന്നെ അവരത് നിരോദിച്ച് അവരത് മുഴുവനായിട്ട് ഒഴിവാക്കണം അതും ചെയ്യുന്നില്ലല്ലോ
ശെരിക്കും നമ്മള് പഴയ കാലഘട്ടത്തിലേ ക്ക് ഒരു ഓർമ്മകളിങ്ങനെ നമ്മുടെ ആ പിന്നോട്ട് നമ്മളിങ്ങനെ ഓർമ്മ പോ പ്പൊ ഞാന് നമ്മ ആ ഒരു പഴെ കാലഘട്ടത്തിലൊക്കെ ഓർക്ക ക്കുവായിരുന്നു നമ്മള് മൺചട്ടികളിലൊക്കെ നമ്മളാ ഒരു ഇത് പണ്ട് കാലത്തൊക്കെയ പണ്ട് പണ്ട് കാലത്ത് ത്തെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു കേട്ട അറിവേ നമുക്കുണ്ടായിരുന്നുള്ളൂ അവരൊക്കെ ഈ അങ്ങാടികൾ എന്നൊക്കെ പറഞ്ഞ ചന്തകളിൽ പോകുന്നത് പോലും ഇങ്ങനെയുള്ള മൺപാത്ര മൺപാ ത്രം പിടിച്ചിട്ട് അവരതിൽ പോയി വസ്തുക്കൾ മേടി ച്ചു കൊണ്ട് വന്ന് വീട്ടിൽ വന്ന് ഭക്ഷണം പാകം ചെയ്യുന്ന ഒക്കെയാണ് പണ്ട് കാലത്ത് കേട്ടിട്ടുണ്ടായിരുന്നത്
പണ്ടൊക്കെ നമ്മള് അതെ പണ്ടൊക്കെ നമ്മള് മീൻ വാങ്ങന്ന് തന്നെ നമ്മൾ പിന്നെ വീടിന്റെ മുറ്റത്ത് കൂടെ ഒരു വണ്ടി പോണ് അവര് നമുക്ക് തെര് കാ എലെലൊക്കെ ആയിരി
ആ അതെ അതെ പണ്ടത്തെ എലകളിലൊക്കെ ഈ
എലകളിൽ അതെ തരും ഇപ്പൊ നമ്മള് അതൊന്നും കാണുന്നേ ഇല്ല നമ്മളോട് നമ്മളോട് പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് ന്ന് പറയുന്നു പക്ഷെ അവരത് തര് നമ്മള് കടകളിൽ പോയാ പ്ലാസ്റ്റിക് നമുക്ക് തരികേം ചെയ്യുന്നു നമ്മള അ അതൊക്കെയും മാറ്റ റ്റണം
നമ്മുക്ക് ഈ ഈ പണ്ട് ശരിക്കും പണ്ട് കാലത്തെ ആ ഒരു രീതികള് പിന്തുടരുന്ന ആ ഒരു രീതികളായിരുന്നെങ്കിൽ ഇത്രയേറെ സമൂഹം ഒരിക്കലും അധപതിച്ചു പോവില്ലായിരുന്നു
അതെ അതെ ഇപ്പൊ ഇപ്പൊ എന്ത് പ്ലാസ്റ്റിക് എന്നല്ല എന്ത് വെച്ച് നോക്കിയാലും ഒരു നമുക്ക് എവിടെയും നല്ലത് കാണാനില്ല സമൂഹത്തിന് നല്ല സന്ദേ ശം ആരും കൊടുക്കുന്നില്ല
ഉം ഇല്ല എല്ലാ മനുഷ്യരും ഇപ്പൊ എല്ലാരും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്ര അവനവന്റെ കാര്യം മാത്രം
പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള സ്നേഹവും എല്ലാരിക്കും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു അങ്ങനെ എല്ലരും എല്ലരേം കാര്യവും നോക്കി നടക്കാ
അത് മാത്രമേ ഇപ്പൊ ഇപ്പൊ ഈ സമൂഹത്തിലെ പാതുപോലെ ഈ പണ്ട് കാലത്ത് ത്തൊക്കെ ഈ പ്പ നമ്മളി ഏഹ് മത്സ്യം നമ്മളിലകളിൽ പൊതി തുന്നന്ന് പറഞ്ഞ പോലെ നമ്മള് തൊട്ടടുത്തുള്ള വീടുകളിൽ പോയി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് ഒരു സാധനം ഇല്ലെങ്കിൽ ഒരു കടിയില്ലെങ്കിൽ അവിടുന്നുംഇവ്ടുന്നു മേടിക്ക കും അവിടുന്ന് ഇങ്ങോട്ട് മേടിക്കും അങ്ങനെക്കെള്ള രീതികൾ
അതെ ആ ഒരു സൗഹൃദ ആ ഒരു സൗഹൃദ ത്തണ് നമുക്കിപ്പെന്ത് സംഭവിച്ചാ നമുക്ക് നമ്മളെ ചുറ്റു ആളുകൾ ഉണ്ടാവും നമ്മള്പ്പോ നമ്മളെ വീട്ടിൽ ഒതുങ്ങിക്കൂടി നമക്ക് എന്തെ സാധനം ഇല്ലെങ്കി നമ്മൾ നമുക്കിപ്പോ പൊറ്ത്തു പോവേണ്ട്യ ആവശ്യം പോലു ഇല്ല നമ്മക് ക്ക്സോഷ്യൽ മീഡിയ നമുക്ക് ഓർഡർ ചെയ്താ ഇവിടെ വീട്ടിലേക്ക് കൊണ്ടത്തരിന്ന് അങ്ങനത്തെ സംവിധാനം വരെ ആയി മാറി
ദേതദേസ നമ്മള് ചിന്തിക്കാത്ത ചിന്തിക്കുന്നന്പ്പുറത്തിലുള്ള ലോകമാണ് ഇപ്പോ നട അങ്ങനെരു രോകമാണ് ഇപ്പോൾ ഉള്ളത്
ഗിലിം ഇപ്പോ കൂടുതലായിട്ടിങ്ങനെ ഓരോ കാര്യങ്ങളും വികസിച്ച് കൊണ്ടിരിക്കുകയാ ചെയ്യുന്നത് നല്ലതിലേക്കുള്ള ഒരു മാറ്റല്ല വരുന്നത് ന്നാമ് നമ്മുടെ ഈ കേരളത്തിലെ ഇന്ത്യയിലൊക്കെ നമ്മുടെ നിയമങ്ങൾ ഒരുപാട് ന മാറ്റാനുണ്ട് കൊറച്ചൊക്കെ നമ്മൾ സ്ട്രിക്റ്റ് ആക്കി അങ്ങനെയൊക്കെ ചെയ്യണം
അതെ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം
അത് ന്നാ അ ആ അപ്പൊ പറയാനല്ലാതെ പിന്നീട് അവരത് സീരിയസ് ആക്കി എടുക്കുന്നില്ല
അതെ അതെ
പ്ലാസ്റ്റിക്കായാലും ഇ പ്ലാസ്റ്റിക് ആയാലും നമ്മൾ ഇങ്ങനെ പഞ്ചായത്തിലുള്ള ആളുകള് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഒരുപാട് വീടിലുള്ള ആളുകള് കൊടുക്കാണ്ട് നിക്കുന്നതൊക്കെ നമ്മള് കാണുന്നുണ്ടാക്കും കത്തിക്കുന്നവരെപ്പോഴും ഒരുപാട് ണ്ടാവും
അതെ അതെ സമൂഹത്തിലെ ഒരു എല്ലാവരും ഒറ്റക്കെട്ടോട് കൂടി നിന്നാൽ മാത്രമേ ഈ പ്ലാസ്റ്റിക് പരിപൂർണ്ണമായിട്ട് നിർമ്മാർജ്ജം ചെയ്യാ പറ്റുള്ളൂ
അതെ ഈ പിന്നെ പഞ്ചായത്തിലുള്ള ആളുകൾ ഓല്മാത്രം വിചാരിച്ച അങ്ങനെ എല്ലരും പിന്നെ നിന്നാല് മാത്രമേ എല്ലോ നടകൊള്ളൂ നമ്മുടെ വീടും പരിസരവും വൃത്തിയെ സൂക്ഷിക്കേണ്ടേ നമ്മളെ കടമയല്ലേ വേറെ ആരും വന്ന് ചെയ്തരൂല്ലല്ലോ അപ്പൊ അവര് നമ് നമ്മളെ വീട്ടിലെ പ്ലാസ്റ്റിക് കൊണ്ടു പോവാന്നുള്ളത് നമുക്ക് വല്ല്യ കാര്യല്ലേ പ്ലാസ്റ്റിക് ഒക്കെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം കൂടാണ്
അതെ ബാക്കി എല്ലാ വസ്തുക്കളും മണ്ണിൽ കിടന്ന് നശിച്ചു പോകുന്നതാണ് ഈ ഒരു വസ്തു മാത്രമെയാണ് നശിച്ചു പോകാ ത്ത വസ്തു
നമ്മുടെ വീട്ടിലിപ്പോ നമ്മള് ഫുഡ് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ബാക്കി വന്ന വേസ്റ്റ് ആണെങ്കിലും നമ്മൾ എന്തെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ടു കൊടുക്കാം നമുക്ക് നമ്മൾ ഈ മീൻ വാങ്ങുന്നതു വ ആഹ് അങ്ങൻത്തെ പ്ലാസ്റ്റിക്കുംനമുക്ക് വീണ്ടും ഉപയോഗിക്കാനും പറ്റി ല്ലാലോ
ആഹ്അതെ അതെ അതെല്ലാം ഇതുപോലെ കഴുകി തുടച്ച് നമ്മള് ഹരിതകർമ്മ സേന ചേച്ചിമാര് വരുമ്പോ കൊടുത്തു വിടുകയാണ് ഇപ്പോഴ ത്ത് വം വിധാനത്ത് നമ്മൾ ചെയ്തൊണ്ടിരിക്കുന്നത്
അതെ അതെ അത് വല്ല്യരു ഉപകാരം തന്നെ അല്ലാത്ത പക്ഷം എല്ലരും പ്ലാസ്റ്റിക് ഇത്രയും കാല ഇത് വരുന്നയ്ന് മുന്നൊക്കെ പ്ലാസ്റ്റിക് കത്തിക്കല ന്നെ പണ്ട് കാലത്ത് പിന്നെ പ്ലാസ്റ്റിക് ഉപയോഗിക്കാറല്ല കൊറവാണ്
അതെ അതെ ആഹ് ആ ഒരു പണ്ട കാലത്ത് ത്ത് ഈ ഒരു വാസ് സ്തു കണ്ടുപടിച്ചിട്ടേ ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാ ഒരു രു പക്ഷേ ആ ഒരു കാലഘട്ടത്തി ത്തിൽ ഇപ്പ നമ്മള് നമ്മളെ ഇപ്പൊ യൂട്യൂബിൽ കണ്ടൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ ആയ യൂട്യൂബിൽ കണ്ട കണ്ടൊണ്ടിരിക്കുന്നുണ്ട് പഴയ നമ്മുടെ എയ്റ്റി നയൻറ്റിഎൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിലെ ഓർമ്മകൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നതിൽ കാണിക്കുന്നുണ്ട് മണ്ണ് മണ്ണ് കുഴ ച്ച് കുശവന്മാർ ഉണ്ടാക്കുന്ന കളിമൺ പാത്രങ്ങ ളിൽ മൺപാത്രങ്ങളിൽ മാത്രമേ നമ്മൾ ഭ ക്ഷണം പണ്ട് പാ ചെയ്തിരുന്നുൾ ഈ ഈ കു കുക്കർ കുക്കർ എന്നൊക്കെ അറിയപ്പെടുന്ന അടുക്കളൽ ഉപയോഗിക്കുന്ന ഈ ഒരു വസ്തുവൊന്നും നമ്മുടെ ആ പഴയ കാലഘട്ടത്തിൽ ആരി ഇത് കണ്ടിട്ട് പോലുമില്ല
ആ ഭക്ഷണത്തിനാണ് വളരെ രുചി കൂടുതലും ആ മൺചട്ടിയിൽ വെക്കുന്ന കക്കാണ് വളരെ ത് ഈ കുക്കറിലൊക്കെ വെക്കുന്ന ആ ഒരു രുചി നമുക്ക് കുക്കറിൽ വെച്ചാൽ കിട്ടൂല പക്ഷെ അതാരും നോക്കൂല കാര പക്ഷെ കുക്കറിലും രണ്ട വിസൽ വെച്ച കറിിയായല്ലോ എല്ലരും എളുപ്പപ്പണി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ
എല്ലാ വസ്തുക്കളും ഇപ്പോൊ യന്ത്ര നിർമിതിയിലേക്ക് മാറി നമ്മളരു അമ്മിക്കല്ലില്ല ആട്ടുകല്ലില്ല ഒന്നുമേ ഇല്ല എല്ലാം ഒന്നുകിൽ മസി ഇല്ലെങ്കിൽ ഗ്രൈൻഡർ അല്ലെങ്കിൽ വാഷിംഗ മെഷീൻ എല്ലാ എന്തിന എന്തിനും പറയുന്നു നമ്മുടെ നിലം തുയ്ക്കാൻ വരെ മെഷീ മഷീനുകൾ യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ നിലം തുടയ്ക്കുന്നത്
ഇപ്പത്തെ കാലത്ത് നമുക്ക് ശരീരം ഇളകിയിട്ട ഒരു പണിയെടുക്കേണ്ടി ആവശ്യമില്ല പണ്ടുള്ള അതുകൊണ്ട തന്നെ പണ്ടുള്ള ആളുകൾക്കാണ് ഇപ്പോഴും ആരോഗ്യം കൂടുതലായിട്ട് കാണുന്നത്
അതെ അത് ഈ അത് അതുകൊണ്ടതാണ് പണ്ടത്തെ
അതെ അതെ ഇ ഇപ്പോ ഉള്ള ആരോഗ്യം ആരോഗ്യം ഉണ്ടെങ്കിൽ തന്നെ അത് പുറത്തുള്ള ഫുഡ് കഴച്ച് നല്ലൊരു ആരോഗ്യ അല്ലായിരിക്കും പണ്ടുള്ള ആൾക്കാർ തന്നെ അവരെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് അവരെ അത് ഉണ്ടാക്കി കഴിച്ച് അവരെ കണ്ട് അവരന്നെ കൊത്തി അപ്പൊ നമ്മുടെ ഇൊ വീടും പരിസരവും വൃത്തിയായി നമ്മള് പുറത്തുന്ന് ആള് പണിക്ക് വെച്ച് ചെയ്യിപ്പിക്കുന്നു
അതെ ഇപ്പ എന്നുള്ളന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊണ്ണത്തടിന്ന് അറിയപ്പെടുന്ന നമ്മള് പാറ്റ് ഫുഡ് കഴിച്ചിട്ടാണ് നമുക്ക് ഈ പൊണ്ണത്തടി എന്നുള്ള സുഖം പോലും ഉണ്ടായിരിക്കുന്നത്
അതെ അതെ ഇപ്പ പുറത്തുന്ന് ഇങ്ങനെ ഫുഡ് വായിും കഴിക്കുന്നണ്ട് തന്നെ നമ്മുടെ ശരീരം അസുഖങ്ങളും ഇപ്പൊ കൂടുതലായിട്ട് അസുഖങ്ങളും കാണുന്നത് ഇപ്പൊ ഇപ്പത്തെ കാലത്തിന്റെ എത്ര എത്ര പുതിയ പുതിയ അസുഖങ്ങൾ തന്നെ കണ്ട്ു ത്തു പടിക്കുന്നത്
ഒരുപാട് ഒരുപാട് അത് പരിസ്ഥിതി മലിനമാക്കപ്പെട്ട് പെട്ടതിൽ കൂടിയുള്ള അസുഖങ്ങളാണ് ഏ
അസുഖങ്ങളാണ് എല്ലാവരും ഒത്തുകൂടിയാ മാത്രമേ നമ്മുടെ വീടും എല്ലാ പരിസരവും സമൂവും നന്നാക്കാൻ പറ്റുള്ളൂ
അതെ
ആരും ഇതിലൊരു കാര്യം ചൂട് കൊടുക്കുന്നില്ല അതാണ്
അതെ അതെ
എങ്കിലും അങ്ങനെ എന്തെങ്കിലും അസുഖം വരുമ്പോ എല്ലരും ഒന്ന് ആ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറൂ പക്ഷെ പിന്നീട് അത് ശ്രദ്ധിക്കൂല
അതെ ന്നാത് ബ ആ ശരി ശരി